ഹലോ
ആഹ് എന്താ പിന്നെ കുക്കറിലയോ
ആയൊണ്ട്ക്ക്ണ് ആയോണ്ട് ണ് ആര് ട്ടിട്ടില്ല ഞാന് പിന്നെ അയ്ന്റെ എടേൽ അരക്കാൻള്ളത് അരക്ക അതെങ്ങനെ എടുത്ത് വച്ചതായിനി നേരത്തെ കോളില് ആയപ്പളേ
ഉം ഉം അതൊക്കെ ചെയ്തോ
ആ ഒക്കെ ചെയ്ത് ഇപ്പൊ കൈഞ്ഞിന് കുക്കർൽ ആയൊണ്ടിക്കാണ് ഇത്ഇടാനോടിള്ളൂ പി പിന്നെ അവിടെ ചോറൊക്കെ ആയോ
ഓ ചോറോക്കായി സാദാ ചോറ് വെണ്ട മുക മുളകിട്ടത് ഉണക്കല് മീന്
ആഹ് വെന്ദ ഉഷാറായിട്ട് തിന്നാലോ അങ്ങനത്തൊക്കെ ആയല് ഉം ഉം
അങ്ങനെയൊക്കെ ആണ് ഇന്ന് നാടൻ ഭക്ഷണം ആണ്
ഉം അതന്നെ നല്ലത് ഉം ഞങ്ങൾ അങ്ങനെക്കന്നാണ് ഇങ്ങനത്തെത ഇഷ്ടം പിന്നെ എടക്കൊന്ന് ഇങ്ങനൊന്ന് ഇല്ലഞാല്
ഏ കുട്ടികൾക്കൊക്കെ ഇഷ്ടം കഫ്സേം ബിരിയാണിം മന്തിയൊക്കെല്ലേ ഇിന്നിപ്പോ അതാ ചോദിക്കും തിന്നുമ്പോ ഉണ്ടാക്കി വച്ചത് ഓരൊന്നും കണ്ടില്ലല്ലോ രാവിലന്നെ വേഗം പരിപാടി കഴിച്ചിട്ട്
ഏ അത് ശരി ഏ ആ ആ ആ രാവിലെ ചായക്ക്
ആഹ് അതിന്റെ പിന്നാലന്നെ വേഗം പരിപാടിയായി ഉച്ചക്കക്കൊ പിന്നെ എന്തെങ്കിലുംക്കെ ആയിട്ട് വെയില ലാകുമ്പ എന്തെങ്കിലും ഒക്കെ പണി ഇണ്ടാവും വൃത്തിയാക്കലും മുറ്റത്തെ കൂടെയോക്കെ അലക്കാൻ ഇണ്ടാവും
മ്മ് ന്റെ അലക്കലന്നൊന്നും ഒന്നും കയിഞ്ഞിട്ടില്ല
ആ ഇന്നിപ്പോ ഇന്നലെ നല്ല വെയിലായിരുന്ന് ഇന്നിപ്പോ ഉം ഇന്നിപ്പൊ ഒരു മൂടലും ചാറലൊ
ആ് ഇവിടെപ്പോൊ പഴ്തിട്ടില്ല ചെറുതായിട്ടൊന്ന എന്തെങ്കിലും ചിക്കനെങ്കും നനിയ മാത്രം ഹീടെടെ പോയി പിന്നെ ആ
പിന്നെന്താ
എന്തെന്താ തോട്ടിലൊക്കെ വെള്ളായോ
ഓ തോട്ടിലൊക്കെ നല്ല വെള്ളാണ് ഇിട്ടം പോലെ നല്ല രസമാണ് ഇന്നിപ്പോ സ്കൂളല്ലാത്ത കൊണ്ട് കുട്ടികളൊക്കെ കൊണ്ടു പോോകണം നീന്താനും നീന്തലൊക്കെ ഒന്ന്
അവിടെ അടുത്തന്നെ ആയത കൊണ്ട് സുഖമാണല്ലോ
ആഹ് അടുത്ത തന്നെ ആയതോണ്ട് കുട്ടികൾക്കൊക്കെ സുഖ നീന്ത പടു ാനൊക്കെ പഠിക്കാനൊക്കെ സുഖമാണ് അത്ന്ന്ന്നെ മക്കളൊക്കെ പഠിച്ചത്
ഉ എനക്ക് എനക്ക് ഇപ്പളും അവിടെ അടുത്തായി കല്ലേ എത്ര വെള്ളംണ്ട പ വറച്ചൊക്കെ കഴിയും
വെള്ളള്ള കൊണ്ടക്ക് പോവല്ലല്ലോ അത് കുട്ടികൾ ഇങ്ങനെ
എനക്ക് പിന്നെ മക്കളൊക്കെൊപ്പം പോയിക്കൂടെ ആ കുുട്ടികളെ കൂടെ
ആ അയിനന്റെ ഒരുങ്ങൂല മടിയാണ് ആരെങ്കിലുംൊക്കെ നമ്മുക്ക് തുണുക്കുവണോ എടങ്ങാററി കുട്ടികളൊക്കെഓക്ക ഓൽക്കന്നെ ഇടങ്ങറക്ക നമ്മള ഒപ്പം പോയല്ല
ഉം ഉം അല്ല പഠിക്കൻന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഞാന് പിന്നെ ഇനിക്ക് കൊറ കുറച്ചൊക്കെ അറും പക്ഷേ അട കോയങ്ങ കൊറച്ചൊക്കെട ആകുമ്പോത്തനെ അതിനന്ത്രട
പിന്നെ അല്ലോണം പഠഞ്ഞണെങ്കി കൊഴപ്പില്ല അപ്പം പിന്നെ വെയിറ്റ്ന്നരു വിഷയവല ആഹ് അത്ര വേറ്റുള്ള ആൾക്കാരൊക്കെ നീണ്ടണ്ടല്ലോ കുട്ടികൾക്കും നല്ല കുട്ടികളൊക്കെ പഠിച്ചുന്ന ഏതാലും ഇനിയിപ്പ ചെറുദിനും കൂടി പഠിപ്പിച്ചാണ്ട് കുറച്ചുകൂടി ആവട്ടെ എന്നെറ്റാണോ ഇതൊക്കെ കൂടെ പറഞ്ഞേക്കാണ് അങ്ങനെ പറച്ച്ു കിട്ടിയാലല്ല സുഖമാണല്ലോ പേടില്ലല്ലോ ചെറിയ വെള്ളത്തിലൊക്കെ ചാടിയാലും കേൾക്കണില്ല
ആഹ കേ ആ ഇപ്പൊ കേൾക്കുന്നുണ്ട് കുറച്ച് റേഞ്ച് എന്തോ പ്രശ്നം ണ്ടായിനി തോന്നുന്നുണ്ട്
ആ ഞൻന്നാ ആഹ ശരിയല്ലേ ഇപ്പൊ കേക്കുന്നില്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല
അവിടെ റേഞ്ചിന്റെ പ്രശ്നംുണ്ടോ
ഇല്ലല്ലോ കൊഴപ്പൊന്നുമല്ല ഇനി ചെറിയ ചെറിയ എന്തേും പ്രശ്നം ഇണ്ടായനോ ഒന്നും അറിയില്ല ഉ ഇപ്പൊ കൊഴപ്പല്ലല്ലോ ഉം ഇങ്ങനെ പുഴേക്കൊക്കെ പോകോ അടുത്ത പുഴുണ്ടോ
തൊട്ടടുത്തല്ല എന്നാലും ഇവിടെ ഞങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ട് പിന്നെ പുഴയക്ക് ഞങ്ങള്ൾ കണ്ടൊക്കെ പോവന തറവാട്ടിലൊക്കെ അയിൊന്ന്
ആഹ പിന്നെ മന്റെ ക്കത്തൊക്കെ പോയിരിക്കാൻ നല്ല രസല്ലേ
ആഹ് അവിടെ അങ്ങനെൊ ഒരു സ്ഥലംുണ്ട് നല്ല രസ പോയിക്കാക്ക കുട്ടിക്ക കളിക്കാങ്ക്ര വണ്ടും
ആഹ എല്ലാരും വിരലണ്ടാവും ആൾക്കാരൊക്കെ പുൊറത്തുന്നൊക്കെ ആള് വരുവോ
റീൽസ് ചെയ്യാനും ബ്രെഡ് ൂബി അങ്ങനത്തെ ഗൂ ൂബി അങ്ങനത്തെ
ക്കെല്ലേ അങ്ങനെപ്പ അങ്ങനത്തെ സ്ഥല നിങ്ങള പോവല എല്ലാരും പുഴ വക്കിലും
ആഹ നല്ല രസമാണ് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ബ്ലോഗർമാരൊക്കെ വരും ഏ ഞായാറാഴച വെള്ളൊക്കെഊണുമക്കലൊക്കെ
ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികളെ ഒക്കെ കൊണ്ടുവരാൻ മഴക്കാലമായോണ്ട് കൊറച്ച് കുറവുണ്ടാവലേ വൃത്തികേടെല്ല ആക്കാരം
ആ എന്നാലും ഇപ്പ വൈകുന്നേരം ഇപ്പൊ കൊറച്ച്
ആഹ് ഇനിപ്പ ഈ വർഷം പിന്നെ മഴയാണെന്ന് പറയാനല്ലാത മഴയില്ലല്ലോ
ഉം ഉം ഉം
ക്കെ പെയ്തു പോയില്ലേ മഴ
ഉം
ൊക്കെ ഉണ്ടോ
ആഹ് അതിന്റെ അടുത്തരു പാർക്കുണ്ട് അത് അതും ഉണ്ടാവും ഇപ്പൊ വൈകുന്നേരം ആയാലും എന്നും ഉണ്ടാവും പിന്നെ ഇപ്പ മഴ ആയതൊണ്ട് ഇനിയിപ്പോ ആൾ ഉണ്ടാവലുണ്ടാന്ന് അറിയില്ല
ചെറിയ ട്രിപ്പ് ഒക്കെ പോവാ ആ ഉദ്ദേശിക്കുന്നക്കൊക്കെ സുഖാണ്
ഉം ഉം ആ സുഖാണ് പക്ഷെ നമ്മള് അടുത്ത ആകണംന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോ ട്ടന്നൊക്ക ആരെങ്കിലും ഒക്കെ വരുമ്പോ ഒക്കെ കൂടെ പോവാന്നല്ലാതെ പോക്ക് വളരെ കുറവാണ് പക്ഷെ നല്ല രസം അവിടെ പോയിക്ക ഇരുന്നാല് മെയിൻ്റ് ഒക്കെ ഒന്ന് റെഡി ആവും എന്ത് ടെൻഷനൊക്കെ ഉണ്ടെങ്കില് ഉം ഉം നല്ല രസം അവിടെ എങ്ങനെ ഇരുന്നാ തന്നെ ഒക്കെ റെഡിയാ ഉം ഞാൻ എന്നും വിചാരിക്കും ക്കലുണ്ട് ഇനിപ്പോ പോകണം വിചാരിക്കണ്ട് ഒരു ദിവസം അവര് അവരെന്നും പോവും
ആഹ്ആഹ്
അപ്പൊ പിന്നെ പിന്നെ വണ്ടി മൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പോ ഹ ഹ് ഇന്ന് ഇഷ്‌ടം പോലെ ആൾക്കാരുണ്ടാവും അതിൻമേല് അപ്പുറത്തുന്നും ഇപ്പുറത്ത് നിന്നും ള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പിന്നെ ഞാ ഇപ്പനരു ഉം ഉം
ആഹ അപ്പൊ പിന്നെ നമ്മുക്ക് ചാൻസ് ഉണ്ടാവൂല
ഇല്ല അപ്പൊ പിന്നെ പോവലില്ല പിന്നെ എന്നോട് കൂടെ നാട് നാടനായോട് കൂടെ പോരാന് വലിയ ഇതൊന്നുംല്ല ഇവ വേറെ പോന്നതാ ജോയിക്കന്ന അറിയാവുന്നലെ ഇഷ്ടം പോലെ ഇണ്ടാവല്ലോ
ക്കാലോ
ആ ആ ഇനി പോണം ഇനി ഇതുവരെ കാലിന് ആ ഉം ഹസ്ബൻൻ്റിൻ്റെ കാലിലെ കളിക്കാൻ പോവും ഇങ്ങോട്ട് മസൽ കയറി പിന്നെ വോളിബോളോ ഇതുവരെ കാല് അനക്കാൻ വയ്യാരുന്നു അപ്പൊ പിന്നെ അപ്പൊ ഇനി മറ്റേ ബൈക്ക് എടുക്കാൻ വയ്യാ ആഹ് അവിടെ അതൊക്കെ ഉണ്ടാവും അടെ നാട്ടിലുള്ള ചെക്കന്മാരൊക്കെ അപ്പൊ അപ്പൊ പിന്നെ ബേക്ക് കഴിഞ്ഞാ കിക്കർ അടിക്കണല്ലോ ബേക്ക് എടുക്ക
ആ ആ ആഹ്
അപ്പൊ ആ വണ്ടി എടുക്കാൻ വയ്യാ അപ്പൊ അപ്പം സ്‌കൂട്ടി എടുത്ത് പോവാ അപ്പൊ എനിക്ക് പോവാ ഒരു ഒരു ഇതുല്ലാ അങ്ങനെ ഒന്നിപ്പോ റെഡി ആയാല് ആഹ പോവും ഓന് എനിക്ക് പോവാൻ വയ്യ ഉം
ഉം അന്നെ
പിന്നെല്ലേ എനിക്ക് ഞാന് തലവേദന ഉ അതിന് എനിക്ക് രണ്ടാഴ്ചക്കു രണ്ടാഴ്ചക്കെ മരുന്ന് തന്നിനു ആന്റിബയോട്ടിക്ക തോന്നുന്നുണ്ട് അപ്പൊ കുടിക്കണംന്നൊക്കെ പറുല്ലങ്ങ ചെറിയൊരു ഗുളിക ആ ഗുളി കുടിച്ചിട്ടുണ്ടല്ലോ തീരെ ആ കുടിച്ചിട്ട് എനിക്ക് തീരെ തല പൊന്തിക്ക കഴിയ ഞൻ മുലളതിക്കും ഞാനിപ്പ ഞാൻ അപ്പൊ ഇന്ന് വിചാരിച്ച് ആഹ് ഒന്ന് വിചാരിച്ചടി കണ്ടാ കാരണം ഇന്ന് ഇന്നെല അന്തിക്ക്
കൃഷീ ആ അത് ഒറക്ക ഗുളിക പോലെ ഒരു സാധനാണ്
ആ അത് ഞാന് രാവിലെ അപ്പോ ഞാനിന്ന് ഫോണെടുത്ത് നോ കുറച്ച് നേരം ഇരിക്കുവല്ലോ നമ്മള് അങ്ങനെ ഇരുന്നാ വരെ അല്ലെങ്കിൽ ഫോൺ കൊടുത്താല് വേറെ ടൈം ആയാലും ഉറക്കം വരൂലന് നമ്മള് എത്ര നേരം നമ്മള് ഫോൺ നോക്കിയിരുന്നാ ഉറക്കം വരൂലല്ലോ ഇത് ഞാന് ഫോണ് എടുത്ത് നോക്കിയാലോ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്ക് ഞാൻ ഉറങ്ങുവാ അങ്ങനെ എപ്പോഴും ഉറക്കം നീ ആ ഇപ്പൊ ഞാൻ ഒന്നിലടി ഞാൻ അന്തിക്ക് ചെ മറവി ഒരു ഭയങ്കര മറവിയാ ഇന്നലെ അന്തിക്ക് ഞാൻ മറന്ന് ഇപ്പോ പിന്നെ കുഴപ്പവില്ല രണ്ട് നേര രണ്ട് നേരമുണ്ട് രാവിലെയും വൈകുന്നേരവും
ആഹ് ആഹ് ആഹ്
അങ്ങനെ അപ്പൊ എനിക്ക് അപ്പൊ ഇനിയിപ്പോ ഞാൻ കുടിക്കണോന്ന് വിചാരിച്ച് നിക്കുവാ കാരണം എനിക്ക്
അത് പറഞ്ഞാ മതി ഇനി പോ പോവുമ്പോ പറഞ്ഞ് നോക്ക് എങ്കില്
ആ മരുന്ന് കുടിച്ചിട്ട് എനിക്കാണ് ഞാൻ അതേമാതിരി മരുന്നിലൊക്കെ ഞാൻ ഒർങ്ങുക
ആ ചെല ഗുളിക കുടിച്ച് ചെലലൊക്കെ പറയയുന്നുണ്ട് ക്ഷീണം കൊണ്ട് എണീക്കാൻ കഴിയില്ലന്ന് പറ - ചെലവലൊക്കെ പറയും അത് ചെറിയ കാണാൻ- ചെറുതാണ് എന്തുവാ നല്ല ഡോസ് ഉള്ള ഗുളികയാ
അത് ഞാൻ ഒന്ന് രണ്ട് എണ്ണം മറന്നപ്പോ എനിക്ക് സുഖം ഉണ്ട് ഇന്നലെ അന്തിക്ക് മറന്നവരോട് ഇന്ന് നിങ്ങക്ക് കൊഴപ്പമില്ല ഞാൻ ഓർമ്മി - ആ തലവേദന മാറി പിന്നെ ഇപ്പം കൊയപ്പില്ലാ ഇന്നാളി ഞാൻ പാറമക്ക് പോയിനി അന്ന് പ - കുറച്ച് വെയിലൊക്കെ കൊണ്ടായിരുന്നു അതുകൊണ്ടാ ഇപ്പ ചെറുതായിട്ട് പനി വന്നീനെ പിന്നെ ഞാൻ ഗുളിക- കുടിച്ചിണ്ട് പിന്നെ പിന്നെ ഇങ്ങോട്ട് ഞാൻ അന്തി - മിനിഞ്ഞാന്നൊക്ക രാത്രി ഞാൻ മുന്നെ ഒരു ഒമ്പേരൊക്കെ വന്നപ്പോ ഞാൻ നല്ല കണ്ടണ്ട് ഉറഞ്ഞി വിളിച്ചിട്ടും നിനക്ക് ഇങ്ങട് നിങ്ങക്ക് അങ്ങട് കയ്യണില്ല ഞാനും വിചാരിച്ചു ഇപ്പ പോയി ഇപ്പ ഇവിടെ അടുത്ത കാലത്ത് നിങ്ങക്ക് ഇങ്ങനത്തെ ഓർമ ത്തില്ലെഞ്ഞേ വന്നോ ആഹ് ഇപ്പൊ ഇന്ന് ഇപ്പഴത്തെയാ ഇന്നലെ നീ കുടിച്ചാൻ പറഞ്ഞോനോട് ഇന്ന് നിനക്ക് കൊഴപ്പവില്ലിയോ
ആ അതപ്പം എത്ര ദിവസമായി അവൻ കുടിച്ചണ്
അത് ര ഒരാഴ്ച ഒക്കെ ആകാനായില്ലേ രണ്ടാഴ്ചക്ക് ഉള്ള അയ് -
ആ അപ്പം തലവേദന കൊറവുണ്ട്
ഇപ്പം മാറിയെ ഇപ്പൊക്കെ മാറി അത് കുടിച്ചനും മായപ്പോഴാ ഞാൻ മാറി മാറി തലേവെ അത് ഉണ്ടായിനെ അത് കഴിഞ്ഞു അത് ഒന്നു മാത്രമാണ് ഉണ്ടായിച്ചിട്ടത് മറ്റേക്കെ ആ കഴിഞ്ഞാണ് അന് രണ്ടു ദിവസ മൂന്ന് ദിവസ കൊള്ളി
തയ്യൽ ഉണ്ടാവില്ല
ആ അപ്പൊ ഞാൻ എനിച്ച് ഇങ്ങോട്ട് മാറിട്ടും മാറിട്ടും മാറാത്ത ഇതാണ് മരു -
ആ ഈ തലവേദനക്കും ജലദോഷത്തിനൊക്കെ ചെന്ന് ചെല്ലുമ്പോ ഗുളിക തരുമ്പോ ഓല് ചോദിക്കും എന്തെങ്കിലും അലർജി
ആഹ് ഇൻക്ക്ങ്ങട്ടാെര് ഭാര ഒര് ശക്തി കിട്ട്ണില്ല്യട്ടൊട് മാറീട്ടും മാറീട്ടുംണ്ട് തടിനോട് ന്ഷ ക്തി കിട്ട്ണില്ലേനി ഞാനല്ല അമ്മക്ക്ങ്ങട്ടൊര് ആക്കല്ലാത്തൊര് ചേലേ ഇപ്പങ്ങട്ട് റെഡ്യായി ഇപ്പന്ന് ഇപ്പ ഞാ ഇന്നാെന്നുംപ്പം കൊയ്പ്പല്ല്യാ ഇന്നും ഇന്നലിം വല്യ കൊയ് പ്പല്ല അത് ചെലപ്പാെക്കെ മറ്ന്നാണ്ടൊക്കെ
ആഹ് ആഹ് ഞാൻ കട്ടെയ്ത് വിളിക്കട്ടോ
ആഹ് ഓക്കെ ന്നാല്